ഹലോ
ഹലോ
ഹലോ എവിടാ വെച്ചാ എന്താവടെ
ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ് പറയു പറയും പറയും ആ പറയൂ
ആഹ് എന്താപാട് സുഖല്ലേ
മാണ് എന്താ നിങ്ങള അവസ്ഥ എന്താ മഴ ഇണ്ടാ അങ്ങട്
നമ്മള് സു ഇവിടെ ഇപ്പ മഴയൊന്നുമല്ല ഞാൻ നാട്ടിലല്ല പുറത്താണ്ള്ളത് ബിഹാറിലാണ് ഉം വർക്ക് ആയിട്ട് ഇവിടെ വന്ന്
എന്താ ഭക്ഷണം കഴിച്ചോ
ഉം ഭക്ഷണം ഭക്ഷണം ഉച്ചക്ക് കഴിച്ചതാണ് പിന്നെ കഴിച്ചിട്ടില്ല
എന്തായിന്ന് ഫുഡ് ഭക്ഷണം എന്തയിന്നു
ഭക്ഷണം ഇവിടെ നോർത്ത് ഇന്ത്യ അല്ലെ അപ്പൊ ഫുഡൊക്കെ ഫുഡൊക്കെ ഇ ലോക്കലാണെ നമ്മുടെ നാട്ടത്തെ ആ ഒരു ഇതൊന്നും കിട്ടൂല ഏ ഇവിടെ എന്താ ഇനിപ്പോ ദാലും ഏ പിന്നെ ദാലു ആലും എന്തോ ഇതാക്കിട്ട് പിന്നെ ചോറും അങ്ങനെ പിന്നെ അച്ചാറും ഉണ്ടേ ഏ ഫുഡ്‌ എന്നൊക്കെ പറയുമ്പളേ ഉം എന്തല്ലേ ഫുഡ് ഒരു വികാരമായി മാറി ഇപ്പൊ ഫുഡ് കഴിക്കാനൊക്കെ ആൾക്കാര് ജീവിക്കണ അവസ്ഥ അല്ലെ
ആ അതെ
പണ്ടൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കാ അങ്ങനെനി ഇപ്പൊ ഫുഡ് കഴിക്കാൻ ആൾക്കാര് ജീവിക്കുവാ നമ്മള് കേരളത്തിൽ കാര് തന്നെ ആ പറയണ് ഇപൊ അന്ന് അങ്ങനെയല്ല ഉം ഫുഡ് കടകളും മന്തി കടകളും ഇതൊക്കെണ്ട് വന്നിട്ടെ ഉം ഇപ്പൊ ഞാൻ കെടക്കും വരെ റീൽ കാണല് ഫുഡിന്റെ റീലാണ് ഫുള്ള് എന്തൊക്കെയാ ഐറ്റംസ് ആണ് ഇല്ലേ
ഉം നമ്മക്ക് അറിയാത്ത സാധനങ്ങളാ
വെറൈറ്റി വന്നിട്ടേ ഉം അതെ ഞാന് ചില ആൾക്കാരെ കാണും ചില ഫ്രണ്ട്സൊക്കെ പുതിയത് ട്രൈ ചെയ്യണം അത് ട്രൈ ചെയ്യണംന്ന് പറഞ്ഞിട്ട് ഇവിടെ പോണം അവിടെ പോണം അങ്ങനെ പറഞ്ഞ് അങ്ങനെ നടക്കണ കുറേ ആൾക്കാരുണ്ട് ഞാനിത് എന്ത് ഇത് ഒറ്റ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല പേരും അറിയില്ല ഒന്നും അറിയില്ല നമ്മക്ക്‌ എന്ത് ക്ക്ഒര് ഷവർമ്മ ഒരു ചായ അൽഫാമ് ഏ മന്തി അത്രയൊക്കെ ഉള്ളു ചില പിരാ ഫുഡുകൾന്ന് പറഞ്ഞ് നടക്കണ കൊറേ ആൾക്കാരുണ്ടല്ലോ ഒര് കാര്യോം ഇല്ല ചുമ്മാ അത്ഭുതമാണ് ഇവർക്ക്‌ ഇതൊക്കെ എങ്ങനെ സാധിക്കണു എന്നുള്ളതാണ് ഏഹ് ഫുഡിന്റെ വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക അതില് രസം കണ്ടെത്തുക അല്ല കുറ്റം പറയല്ല ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രസം ആയിരിക്കുമല്ലോ ഏഹ് ഏതായാലുമേ ആൾക്കാരൊക്കെട്ട് മാറിയിട്ട് പണ്ടൊക്കെ എന്ത്‌ ചെയ്യാ പണ്ടൊക്കെ ഒരു നേരത്തെ ഫുഡിന് വേണ്ടി കഷ് കഷ്ടപ്പെടുന്നെ ഫുഡ്ന്ന് പറഞ്ഞാ എന്താ കഞ്ഞി കരം കഞ്ഞിയും കറിയ്ക് എന്തേലും ചമ്മന്തിയോ അങ്ങനെ എന്തേലും ഉണ്ടേ അത് കരം അന്ന് ഇപ്പോ മൂന്ന് നാല് നേരം ഫുഡ് ഒന്നുമില്ല ചിലപ്പം ഉച്ചക്ക് മാത്രം ഫുഡ് കഴിക്കും പിന്നെ രാത്രി ഒന്ന് കഴിക്കും അങ്ങനെയൊക്കെ ഉള്ള കാലമായിരുന്നു പണ്ട് ഇവർക്കെത്ര കഷ്ടപ്പെട്ടില്ലേ നമ്മക്ക് ഒക്കെ എത്ര സുഖാണ് പണ്ടത്തേത് വെച്ച് നോക്കുമ്പോ ഉം ഫുഡിന് നമ്മക്ക് എന്താഇവിടെ കഷ്ടപ്പാടുള്ളത് നമ്മക്ക് ഇങ്ങനെ യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഫുഡ് വെറൈറ്റികൾ കിട്ടിക്കൊണ്ടിരിക്കാണ് നമ്മക്ക് ഇപ്പ നമ്മള് പ്രശ്നംന്ന് വെ ശെരിയാ നമ്മള് വിചാരിച്ച ഫുഡ് കിട്ടണില്ല അപ്പഴ്ത്തേന് നമ്മക്ക് പ്രശ്നാണ് എനിക്ക് ഈ ഫുഡ് വേണം അത് കിട്ടണില്ല ബിരിയാണി കിട്ടണില്ല ഇവിടുത്തെ ഫുഡ് ലോക്കലാന്ന് പറയും പക്ഷെ പണ്ടത്തെ കാ ചിന്തിച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോ നേരം ഉം അതെ കഞ്ഞി കി ട്ടാൻ വേണ്ടിട്ടാണ് ക കറിയെടുത്തിരുന്നത് അവര് ഉം
എല്ലാ തരം ഫുഡും ഇപ്പൊ കിട്ടണണ്ട് ഞമ്മളെ ഒരു നമ്മളൊരു ആൾക്കാര്ക്ക് ജനറേഷന് ന്നാ പണ്ട് കാലത്ത്ക്ക് നോക്ക് ഏ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിട്ട് ഇങ്ങനെ പണിയെടുക്കണോര് സമയേ രുന്നു ആൾക്കാര് കുടുംബം പോറ്റാൻ വാണ്ടീട്ടെ എന്താ ജന്മിത്ത വ്യവസ് ഇത്രയൊക്കെ കുറിച്ചിട്ട്ങ്ങനെ ആലോയ്ക്കേര്ന്ന് ഞാന് അപ്പൊ അന്നൊക്കെ ആൾ ക്കാര് അടിമകളമാരിയേരുന്നു പണിയെട്ത്തിരുന്നത് ഇപ്പോൾ വീട്ടില് ഒരു നേരത്തെ ഭക്ഷണ ണത്തിന് വേണ്ടിയിട്ട് ഒരു നാഴിയരി ആ ഒരു സമ്പ്രദായത്തിനിന്നോ ആ സമയത്തൊക്കെ ഇന്നിപ്പോ ഇപ്പത്തെ കാലം ആലോയിക്കുവാണ് ഇപ്പത്തൊക്കെ ഫുഡ് വേസ്റ്റാക്കി കളയാണ് ഇപ്പൊ മെയിനായിട്ട് ഭക്ഷണം എന്ന് പറയുമ്പോ ആഹ് ഇപ്പത്തെ ഏ എല്ലായിടത്തും ഗ്രാമ ങ്ങള്ല്ലാ സിറ്റി എല്ലാ മേഖ ലകളിലും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നെ ഈ ഫാസ്റ്റ് ഫുഡുകളാണ് അത് മെയ്നായിട്ട് ഏഹ് ഞമ്മളെ ശരീരത്തിനൊക്കെ വലിയ രീതിയില് ആകാതെ ഇണ്ടാക്ക്ണണ്ട് ഫാസ് ഏ ഇപ്പട്ത്തന്നെ ഇക്കന്നെ അനുഭവണ്ടായി ഞാനിപ്പോ കേ രണ്ട് മൂന്ന് മാസം മുമ്പ് ഫുള്ള് മന്തിക്ക് അഡിക്ടെനു ഏ ആഴ്ചയില് മൂന്നോ നാലോസ ക്കങ്ങനെ മന്തിങ്ങനെ കഴിച്ച് അതോ ഓ മന്തി ഫുൾ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ ഫുഡ് പോയ്സനടിച്ച് ഹോസ്പിറ്റലിൽ പോര്ന്ന ഒ രസ്സണ്ടായി അപ്പ അന്ന്ന്റെട്ത്ത് ഡോക്ടറിന്റെട്ത്ത് ചൂ ടായി കഴിക്കണേ കൊണ്ടൊന്നും കൊഴപ്പല്ല പക്ഷെ എ ഇപ്പോഴും നമ്മൾ ഓൾറെഡി ഫാസ്റ്റ് ഫുഡാണ് ഈ കഴിക്കണെ പക്ഷേ ഏ എന്നും ഒരേ കടേന്ന് അ ഫ്രഷ് ആണോ ഏ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കഴിക്കാന് കാരണം പ്പത്തെ ചെറുമാരിങ്ങനെ കൂട കൂടച്ചെ അപ്പ ഇങ്ങനെ അടുത്ത ടോക്കതാവും നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്തേലുമൊക്കെ കഴി ക്കാൻ പോയാലോ എന്നുള്ള ഒരു ആലോചനയാണ് ഇന്നല വണ്ടി ഇടുക്കാൻ നേരെ പോവാനും മന്തി ശവായ ഇപ്പത്തെ നമ്മക്ക് ഇനിയും കൊറേണ്ട് അപ്പേ ഇതുപോലും അറിയില്ല എന്തൊക്കെ സാധനങ്ങളാന്ന്
അതെ ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഒരു ഫ്രണ്ട്സ് കുറച്ച് കൂടി കഴിഞ്ഞാല് പിന്നെ മന്തിയാണ് മന്തി അവിടെ നിർബന്ധ ആയിട്ടുള്ള കാര്യാണ് ച്ചില്ലെങ്കി എന്തോ കുറവുള്ള കാര്യം ഉം ഞാൻ ആലോചിക്ക ഈ സംസ്കാരം എങ്ങോട്ടാ പോയത് എങ്ങനെയാണ് ഇത്ര അഥപതിച്ച എന്നുള്ളത് സംഭവം നമ്മളീ ഈ പൈസ കൊടുത്തിട്ട് വാങ്ങി കൂട്ടണത് രോഗങ്ങളാണ് അതാരും ചിന്തിക്കണില്ല ജസ്റ്റ് ആ തിന്നുമ്പോഴുള്ള ഒരു രസത്തിന് വേണ്ടിട്ട് പൈസ കൊടുത്തിട്ട് അതും എത്ര പൈസയാണ് ഫുഡ് കഴിക്കാനൊക്കെ ഒരു മാസം തന്നെ നമ്മളൊന്ന് കണക്കുട്ട്യാ മനസ്സില മന്തി കഴിക്കാൻ എത്ര പൈസ ചിലവായി എന്നുള്ളത് ഏ എത്ര പൈസ നമ്മൾ ചിലവ പൈസ കൊണ്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യാം ഉം എന്തൊക്കെയെ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതൊന്നും ആരും ചിന്തിക്കൂല്ല എല്ലാവർക്കും അപ്പത്തെ ഒരു സന്തോഷം ആ ഒരു ഇതിനും വേണ്ടിട്ട് ഇപ്പൊ നിങ്ങള് പറഞ്ഞ ജന്മിത്ത വ്യവസ്ഥന്റെ ആ കാലത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചോ കാര്യ അന്ന് ഒരു രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കും എന്തിനാ അറിയോ ഒരു നേരത്തെ കഞ്ഞി കിട്ടാൻ വേണ്ടിട്ട് ഏഹ് ഒരെ കൂലി അതായിരിക്കും ഒരു അതൊ ഒരു കയ്യിലിൽ എന്താവും കഞ്ഞി ഒഴിച് കൊടുക്കും ആ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്ത നമ്മളെ പ്രഭിതാക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പളേ നമ്മളൊക്കെ ലജ്ജിക്കണം ഇത്ര അധികം സൗകര്യങ്ങൾ കിട്ടിയിട്ട് പൈസ വെറുതെ ഈ ഫുഡിനെ വേസ്റ്റ് ആക്കിയിട്ട് അതന്നെ എത്ര ഫുഡ് ആണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് നമ്മൾ ഡെയിലി നമ്മൾ വീട്ടത്തെ കാര്യം തന്നെ നോക്കിയാൽ മതി പണ്ടൊക്കെ ഇതിന് ഒരു മണിക്ക് ഒരു തരി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന നമ്മൾ ആൾക്കാരാണ് പക്ഷെ ഇന്ന് ഒരു മടിയില്ല എത്രയും വേസ്റ്റ് ആക്കും ഇപ്പൊ ചെല കല്യാണ പരവാടികലൊക്കെ ഉണ്ടാവും കുറെേ ചോറ് ബാക്കി എന്നിട്ട് ഇവര് എന്തുവാ ഒരു കുയി കുത്തിയിട്ട് അയ്ലൊക്കെ കൊണ്ടിടണ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും അങ്ങനെ കടലിൽ കൊണ്ട് പോയി വയ്ക്കുക അങ്ങനത്തെ ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യാണ് അതായത് മനുഷ ഷന്മാർക്ക് സൗകര്യം കൂടിയിട്ട് പൈസയും എന്തൊക്കെട് കൂടിയിട്ട് ഇതിന്റെ വില മനസ്സിലാവണില്ല ഫുഡ് ഫുഡിന് നമ്മൾ ഏറ്റവും റെസ്പെക്ട് കൊടുക്കേണ്ട സാധനമാണ് ഫുഡ് എന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഏഹ് നമ്മള ഈ ജീവിതം നില നിർത്തണ ഏഹ് ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ആനുഗ്രഹമാണ് ഫുഡ്ന്ന് പറേണത് അതിന് അതിന്റേതായിട്ടുള്ള റെസ്പെക്ട് എന്തായാലും നമ്മള് കൊടുക്കണം പക്ഷെ ഇപ്പഴത്തെ ആൾക്കാർ എന്താ ഒന്നും ചിന്തിക്കണില്ല ഏഹ് ഞാൻ പറയട്ടെ ഇതൊക്കെ നമ്മള എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല നമ്മളെ ജീവിതത്തെ ഈ ഇത്രയും ഫുഡ് വേസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് തി കർമ്മ എന്ന് പറഞ്ഞ സാധനൊക്കെ ഏ കണ്ട്ന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഉം എന്താ ഇങ്ങളെ അഭിപ്രായം
അതന്നെ ആ ഇപ്പ ഞമ്മളെ ഇങ്ങനെ ആലോചിക്കുകന്ന് ഞാന് ഏഹ് ആ സാനമായിട്ട് പഴവർഗങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഗ്രാമീണ വ്യവസ്ഥയിലേക്ക് പോയത് ഏകദേശം കോവിഡ് സമയത്ത് തോന്നുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് പിന്നെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഫാസ്റ്റ് ഫുഡ് തൊന്നും കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെ വരും പിന്നെ ആ സമയത്ത് റീലിലൊക്കെ വയറലായിരുന്നു ചക്ക ചക്ക ചക്കക്കുരു ഷെയ് ക്ക് ഇതൊന്നും ആൾക്കാര് അപ്പഴും കണ്ടിട്ട് പോലുല്ല അങ്ങ സംഭവങ്ങള് എങ്ങനേണ് ഇത് ഇങ്ങനൊക്കെ ഇതുകൊണ്ട് യൂസ് ഏഹ് ഭക്ഷണ രീതികൾ ഉണ്ടാക്കാൻ പറ്റുമോ അന്നൊക്കെ ആൾക്കാർക്ക് അപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഞമ്മള് പ്രായായ ആൾക്കാരെടുത്തെക്കൊ ഒന്ന് അന്വേഷിക്കാ നമുക്ക് ഇപ്പോഴും അറിയാത്ത പല ഫുഡുകളും ഭക്ഷണ രീതികളുണ്ട് ഇന്നിപ്പ ഇന്നത്തെ മെയിനായിട്ട് ആളുകള് ഇപ്പോൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് വ്യവസ്ഥ അത് വച്ചെങ്കിലും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു ഉന്മേഷോ ഒരു എനർജിയോ നൽകുന്നുണ്ടൊ ഫുള്ള് ഫാറ്റ് അടിഞ്ഞിരിക്ക കൊഴുപ്പ് ധാരാളം ഭക്ഷിക്കുക എന്നുള്ളതിന് ഏ ശരീരത്തിനൊരു ഏ ഉപകാരം ഇല്ലാത്ത ഫുഡുകളാണ് ഇപ്പത്തെ ഏ ഞാന് കൂടുതലായി ഒരിക്കലും നമുക്ക് അത് ഒഴിവാക്കാനും കഴിയില്ല കാരണം അങ്ങനത്തൊരു കാലത്തിലൂടെണ് കടന്നു കടന്നു പോണേ എങ്കിൽ കൂടി ഈ പച്ചക്കറി പഴവർഗ്ഗങ്ങള് ഇലക്കറികള് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങളുണ്ടാവും ബുദ്ധി ആരോഗ്യം നമ്മുടെ ഫിറ്റ്നസ്സ് ഇതൊക്കെ ഒന്നും കൂടി മെച്ചപ്പ് പ്പെടുന്നാണ് എനിക്ക് തോന്നുന്നത്
അതെ ഞാന് യോജിക്കുന്നു ഞമ്മളെ കൊറോണ കാലത്തൊക്കെ പുറത്ത് പോയി ഫുഡ് വാങ്ങാൻ പറ്റാത്ത അവസരത്തില് എത്ര എത്ര സാധനങ്ങള വൈറലായത് ചക്ക കൊണ്ട് ഇല്ലാത്ത വെറൈറ്റികള് ഇല്ല പത്തി ഇരുപത് ഐറ്റം വെറൈറ്റികളായിരുന്നു ചക്ക കൊണ്ട് ഉണ്ടായിരുന്നു ഉം അതേപോലെ നമ്മൾ ഇപ്പോഴും ചെയ്യണം എനിക്ക് പറയാനുള്ളത് ശരിയാണ് ഇപ്പത്തെ കാലത്ത് മന്തി ഇതൊന്നും കഴിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റൂല്ല എന്ന് വെച്ച് എപ്പോഴും മന്തിയാവരുത് അത് നമ്മളൊരു കറക്റ്റ് ലിമിറ്റ് വെക്കണം അത് നമ്മക്ക് ഇഷ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം അതൊരു ഇമ്പോർട്ടന്റ് കാര്യാണ് ശെന്ന് വെച്ചിട്ട് ഇഷ്ടപ്പെടെണ്ടന്ന് വെച്ചിട്ട് ഇതിങ്ങനെ കഴിച്ചു കഴിച്ചു നമ്മള് ലാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഉം ഏതായാലും ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളും ഇതൊക്കെ കെ ഉം നമ്മളെന്തായാലും കഴിക്കൂന്ന് നമുക്കറിയാം പക്ഷെ നമ്മള് മനുഷ്യമാരല്ലേ നമ്മൾക്ക് ബുദ്ധിയില്ലേ അപ്പോ ഇതൊരു കണ്ട്രോൾ ചെയ്തില്ലന്നുണ്ടെങ്കി നമ്മളുടെ നാട്ടിലെ ഹോസ്പിറ്റലുകള് പെരുകണത് കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതില് ഡോക്ടർമാര് അധികം പറയണത് ഈ ഫുഡന്റെ കാര്യങ്ങളാണ് പലർക്കും പ്രശ്നം വരണത് കിട്ടിണി പോണതും അങ്ങനെ പല പ്രശ്നങ്ങളും വരണത് അപ്പൊ ഈ ഫുഡ് എന്ന് നമ്മൾ എന്താവാ ഏർ പറ്റണ രീതിയിൽ നിയന്ത്രിച്ചു കഴിഞ്ഞഞ് കഴിഞ്ഞാൽ ഏർ നല്ല ഫുഡും കഴിക്കാം എന്ന അതോടൊപ്പം ആരോഗ്യം നിലനിർത്താനും പറ്റും
ഡോക്ടർമാർ പറയുന്നൊടത്ത് പലരും ചില ഫുൾ ഡീറ്റെൽസ് നമ്മുക്ക് പറഞ്ഞു തരൂല നമ്മളത്ത് ഇങ്ങനെ പോയിട്ട് ഓരോന്നും ഇങ്ങനെ പറയുമ്പോ പറയും ഏ നിങ്ങള് ഈ സാധന അധികം കഴിക്ക ഉദാഹരണത്തില് ചർപ്പ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം വന്നാൽ ഈത്ത പഴങ്ങളോ മറ്റോ നന്നായിട്ട് കഴിക്കാൻ പറയും അപ്പൊ അത് ഏത് ഈത്ത പ്പഴം കഴിക്കണം എങ്ങനെതീത്ത പഴം കഴിക്കണംന്ന് ഓര് പറിയില്ല കാരണം അത് അവരുടെ മേഖലക്ക് ഒരു ഇതാണ് കാരണം ഷുഗർ കൂട്ടീത് വരുന്ന ഈത്ത പഴങ്ങളിണ്ട് ണ്ട് മറ്റേതുണ്ട് മറച്ചതുണ്ട് അപ്പോ അതൊക്കെ നമ്മള് കൃത്യമായിട്ട് നോക്കിയിട്ട് കഴിക്കണം പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇടയിലുള്ള ആൾക്കാരന്ന് നോക്കി മതി അധിക ആൾക്കാരും നല്ല തടിച്ചിട്ട് അത്യാവശ്യം നടക്കാൻ പോലും നേരെങ്ങതിന് കഴിയാത്തൊരവസ്ഥ സ്ഥേലാണ്
അതെ ഞ പറട്ടെ ഇിയുള്ള തലമുറകൾക്കൊക്കെ എന്താണ ആ ഈ ലൈഫ് എക്സ്പെരിയൻസ് കുറ പറഞ്ഞവരാണ് പണ്ട് കാലത്തുള്ള ഒരു എൺപത്തി തൊണൂറ് ജീവിച്ചിരെങ്ക ഇപ്പോൊ അറപത് മാക്മം ഉ മെയിൻ കാരണം ഫു് തന്നെയാണ് വരുന്നത് ഡോക്ടർമാരും അങ്ങനെ എടുത്ത് പറയില്ല കാരണം ഓോ ക്ക് ബിസിന ആണല്ല എല്ലരും സെഫഷ മാറണ കാലല്ലത് അപ്പ നമ്മളെന്താവാ നമ്മുടെ രീതിയിലുള്ള അവർനെ കൂടി മുന്നേറാം ഏാലും വിഷയത്തിൽ കുറെ സംസാരിക്കാണ്ട് ന മുക്ക് വിശദമായിട്ട് പിന്നീട് ഒരിക്കലും സംസാരിക്കാം ആ ഓക്കെ നല്ല ശരടാ വിളിക്കോണ്ടേ അക്കക്ക